ആഹ് ഹലോ
ആഹ് പറഞ്ഞോളൂ പറഞ്ഞോളൂ
ആഹ് കേ കേൾക്കാവില്ലേ
കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ
ഈ ആടും കോഴിയൊക്കെ വളർത്ത്ണെ പറ്റി എന്താ നിങ്ങളെ അഭിപ്രായം
അത് ഏറ്റവും നല്ലതല്ലേ ഇപ്പൊ വീട്ടമ്മമാർക്കാണെങ്കിലും സാധാരണ എന്താ പറയാ സാധാരണ പെൺകുട്ടികൾക്കാണെങ്കിലും വീട്ടിൽ നമുക്കൊരു നമ്മുടെ ഒരു വരുമാനം നമുക്കൊരു വേറരു തരത്തിലുള്ള ഒരു വരുമാനം കിട്ടുക ഇപ്പ കോഴി പരിപാലന ആണെങ്കിലും അതേ ആട് ഒക്കെ നമുക്ക് നമ്മുടെ ഒരു നിത്യ അല്ലെങ്കിൽ ഉപജീവന മാർഗത്തിൽ നി നമുക്ക് ഏറ്റവും നല്ല ഉപ ആാണ് ഈ പരി കൃഷി അല്ലെങ്കിൽ ആടു പ ആ
ആടെ അവലെ കോഴിയൊക്കെ പരിപാലിക്കുന്നത് നമുക്ക് ഏറ്റവും നല്ലതാണ് അത് ഈ ഫാമുകളൊക്കെ നടത്തുന്ന ആളുകളാണ് കൂടുത അവർക്ക അറിയാം നമുക്ക് ഒരു ദിവസം തന്നെ ഇപ്പം നല്ലതായിട്ടുള്ള കറവ പശുക്കളാണെങ്കിൽ ആ കിട്ടുന്ന പശുക്കളുടെ പാലിൽ നിന്ന് കിട്ടുന്ന ആദയം അത് നമുക്ക ഒരു മാസം നമുക്ക് ഏതെല്ലാം നമുക്ക് കാര്യങ്ങൾ വേണ്ടി നമുക്ക് ചിലവഴിക്കാം?
അതെ ഇവിടെ അടുത്തൊരു ചേച്ചി ഉണ്ട് ഞങ്ങക്ക് ഇപ്പൊ ഞങ്ങ എന്ത് എന്താ പറയാ പാല് വേണമെങ്കിലും അത് പോലെ മോര് വേണമെങ്കിലും എല്ലാം അവര് അവടെ അടുത്തുന്ന് ഞങ്ങള് വാങ്ങാറ്. കാരണം അവരുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ കടയിൽ പോയിട്ട് അങ്ങനെ വാങ്ങിക്കേണ്ടി വരുന്നില്ല അവർതല്ല ഫ്രഷ് ആയിട്ടുള്ള അപ്പൊ തന്നെ ഊറ്റി തരുന്ന നല്ല പശുക്കളും ണ അതേപോലെ നല്ല മോരും കിട്ടും അപ്പൊ അതിറെ അതിന്റെ ഒക്കെ ഒരു ഉപകാരംന്ന് പറഞ്ഞ വലിയതാണ് പിന്ന അവർക്കുള്ള പുല്ലും പുല്ലൊക്കെ ആ കാട്ടിൽ തന്നെയുണ്ട്
ഓ ഓ ഓ ഓ ഓ ശരി ശരി ആഹ ആ
ആഹ അപ്പൊ അവർക്കുള്ള പുല്ലും കാര്യങ്ങളൊക്കെ കാട്ട തന്നെ അവര് വളർത്തുന്ന ആ തൊഴുത്ത് തന്നെയുണ്ട് അ അവർക്ക് തി തിന്നാനായാലും വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല അപ്പൊ അങ്ങനെ
അതെ അതെ ആ ഇപ്പൊ കാലത്തീറ്റക്കാൾ കൂടുതൽ പണ്ടടുത്തൊക്കെ കാീ ൊക്കെ കണ്ടുപിടിക്കുന്ന മുന്നായിട്ട് തന്നെ ഇപ്പം നമുക്ക് ഈ ആടിനാണെങ്കിൽ ഇും പശുവിനാ ണില രണ്ട്ത്തെ പറമ്പുകളിൽ നിന്ന് ധാരാം നമുക്ക് തീറ്റ പുല്ലുകൾ കിട്ടായിരുന്നു
ആഹ അതെ ആഹ
അപ്പൊ അത് അതിന്റെ ഗുണംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാലിത്തീറ്റ കാലത്തീറ്റന്നെ കിട്ട തിനക്ക പശു പശുവിന ആ ആടിനാണെങ്കിലും അതിന്റെ പാല ഉല്പാദനത്തിൽ ഏറ്റവും ഗുണമ തരുന്നതാണ് ഇതുപോലുള്ള പച്ച പുുല്ലുകൾ നമുക്ക് പശുക്കനും ആടിനൊക്കെ കൊടുക്ക നല്ലതായിട്ടുള്ള കൊടുക്കുന്നത്േ അപ്പൊ അത് അവരുടെ പാൽ ാനത്തിൽ അത് കൂടുതൽ ഗുണമേന്മ നമുക്ക് തരുന്നതാണ്
ആഹ ആഹ് ആഹ ഇവിടെ അങ്ങനെ ഒരുപാട് ഇതുണ്ട് എന്താ പറയാ പാടമൊക്കെ ഉണ്ട് പാടത്തിന്റെ ആരൊക്കെ ഒരുപാട് പുല്ലുക കിട്ടോ അപ്പോൊ ഇവ അവരിങ്ങനെ എടുത്ത് അവിടെ പോയി കഴീണതൊക്കെ കാണാൻ പറ്റും അല്ലെങ്കി ഇവിടെ തന്നെ കിട്ടാണ്ട് അവരെ തൊഴുത്ത്ു തന്നെ ഒരുപാട് പുല്ലുകളാണ് അപ്പൊ പുല്ലിനൊന്നും ബുദ്ധിമുട്ടില്ല പുല്ലിനും കാര്യങ്ങൾക്ക ഒന്നും ബുദ്ധിമുട്ടില്ല
ഇപ്പ നമുക്ക് പശുവി പറഞ്ഞൽ ഒരു ഇ മാത്രമല്ല അതിൽ നിന്ന് എന്തെല്ലാം പാല മോരെ തൈര് എ നമുക്ക് ഒരു ഇതിൽ നിന്ന് നമുക്ക് ഏതെല്ലാം തരത്തിലുള്ളതാണ് അത് നല്ല നല്ല ശുദ്ധമായ രീതിയിലുള്ള നെയ്യെ നല്ല ആവശ്യ മുള്ള ആളുകൾ ഇപ്പോഴും നമുക്ക് കേരളത്തിലുണ്ട്
ആഹ കച്ചൊണ്ടിരുന്ന മോര് ഇപ്പ ഞങ്ങള അടുത്ത് പീഡന്ന് വാങ്ങിച്ചു എന്നിട്ട് അത് കൂട്ടാൻ കഴണേല്ല കാരണം അത് കൂട്ടി ശീലായി അത്രയ്ക്ക് ടേസ്റ്റ് ഇതിന് വരുന്നില്ല അത്രയ്ക്ക് മേന്മ ഇതിന് വരുന്നില്ല അത്രക്കെ കട്ടിയ്തിന് വരുന്നില്ല എന്തായാലും വീടെന്ന് വാങ്ങണ ഒരു എന്താ പറയാ കവറിന്റെ ചോയയാാണ് എന്താ അറിയില്ല ഭയങ്കര ഒരു ഇത് അപ്പോ ആ ആ അതാണ് അങ്ങനെ അവിടെ
അപ്പ നമ്മൾ കഴിവതും അതുപോലെ തന്നെ പശു പശു പോലെ തന്നെയാണ് നമ്മുക്ക് ആ കോഴി കോഴിയുടെ കോഴിയുടെ പറയണെന്നുണ്ടെങ്കില്േ കോഴി ഈ കോഴികളിൽ നമ്മള് മുട്ട അത അപോലെ തന്നെ അതിന്റെ മാംസം ഇപ്പൊ കഴിവതും നമ്മള് ഈ പുറമേന്ന് മാർക്കറ്റ് ുകളിൽ നിന്ന് മേടിക്കുന്ന കോഴിയുടെ മാംസം അ ഏറ്റവും നമുക്ക്റിയാൻ പറ്റ അവരുടെ ആദ്ദേഹത്ത് തന്നെ ശരീരത്തിൽ കുറെ ഇഞ്ചക്ഷനുക എടുത്ത് കുത്തിവയ്പ് നടത്തി കോഴി ഇത്രയും വലിയ ശരീരമായിട്ടിരിക്കുന്നത് അങ്ങനെയുള്ള മാംസം നമ്മൾ തുടർച്ചയായിട്ട് ഴൽ നമ്മ നമ്മക്ക് ഇപ്പോൾ നമ്മൾറിയുന്നില്ല ഭാവിയിൽ നമ്മുടെ ആരോഗ്യ തിനെ മൊത്തട്ട്ത് ബാധിക്കും അത് തീർച്ചയായിട്ടും ബാധിക്കും അപ്പോൾ പണ്ട് കാലങ്ങളില ക്കെ പണ്ട് കാലങ്ങളില് കേരളത്തിലെ എല്ലാ വീടുകളിലും കണ്ടു ആകെ ഉണ്ടായിരുന്നത് നമ്മൾ നാടൻ കോഴികൾ നമ്മുടെ വീട്ടില് വളർത്തുന്ന കോഴികളെ ആായിരുന്നു നമ്മൾ ഭക്ഷിക്കുന്നതും പുറമേ നമ്മള് വിരുന്നുകാരിരുന്ന കൊടുത്തുകൊണ്ടിരുന്നതും സാധാരണ രീതിയിലുള്ള നാടൻകഴി മാംസമായിരുന്നു പക്ഷെ ഇപ്പം എല്ലാവരും ബ്രോലർ കോഴി എന്ന അറിയപ്പെടുന്ന ആ ഒരു സംസ്കാരമാണ് ഇപ്പ എല്ലാവർക്കും
പോയി ആഹ അതെ ഞങ്ങവിടെ സൂചിക്കോഴിന്ന് പറയുന്നു
ആഹ ഓ ശരി ശരി ഉം ഉം ഉ
ഇപ്പൊ കോഴിയോണ്ട് തന്നെ എന്തൊക്കെയ കാര്യങ്ങളല്ലേ ഉണ്ടാക്കുന്ന ഷവർമ്മ ഷവായ ഫുൾ ഫാസ്റ്റ് ഫുഡ ആാണ്
അത് പറഞ്ഞില്ലേ ഫാസ്റ്റ് ഫുഡിനെ കുറിച്ച് പറയണെന്നുണ്ടെങ്കിൽ നമുക്കിനനി ഒന്നും പറയാനില്ല കേരളത്തിലെ മുഴുവൻ വലിയ വിയ വല മാരകമായിട്ടുള്ള അസുഖങ്ങളിലൊ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് കാരണം ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരമാണ്
അതെ ആഹ
അപ്പൊ നമ്മള് വീട്ടില്ിൽ കഴിവ
കഴിച്ചാല് ഈ പ്രസ ആ പ്രസസ് ൊക്കൊട ഭയങ്കര നല്ലതാണല്ലോ ഞെ നമ്മടെ വീട്ടില് കോഴി ഉണ്ടായിരുന്നു ആദ്യം അപ്പൊ ആഹ ഉമ്മന്റെ വീട്ടില് കൊഴി ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് എന്റെ ഉമ്മ പ്രദേശപ്പോ ചെറിയ ഞാൻ പ്രക്സവിച്ചപ്പോൊ അന്ന് എന്താ കോയിനെ അറത്ത്ു തിന്നിട്ടുണ്ടായിരുന്നു വല്ലാതെ എന്താ മാംസം ഒന്നും ഉണ്ടോല്ലെങ്കിലും ആ കിട്ടണ മാംസം അത്രയും ഭയങ്കര
ഉ ഉ ആഹ ആഹ്
നല്ലൊരു ഇതാണ് അത് ഉം
അതെ അതെ അതെ അതെ ഇപ്പൊ നമുക്ക് ആദ്യം ആഞാ ഞങ്ങ അങ്ങനെ വീടുക നമ്മുടെ വീടുകളിലൊക്കെ കഴിവതും മത്സ്യമാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്തത് മാംസത്തോട് കൂടുതൽ അങ്ങനെ മാസം കടുതൽപയോഗിക്കുന്നില്ല മത്സ്യമാണ് ആ മത്സ്യം വിത്യാഹാരം ഏറ്റവും ശരീരത്തിന് ഏറ്റവും ഏറ്റവും നല്ലത് ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുള്ളത് ഹൃദയത്തിന് ഏറ്റവും നല്ല ആരോഗ്യം കൊടുക്കുന്നതാണ് മത്സ്യങ്ങൾ
ആഹ അത് ശരിയാ ആ ഇപ്പൊ ട്രോളിങ് അല്ലേ മത്സ്യത്തിന് അവിടെ മത്സ്യം കിട്ടാണ്ടോ
വിടെ മന ി കിട്ടണ്ട് ഇപ്പൊ ട്രോളിംഗ നിരോധനമായത കൊൊണ്ട് നമുക്ക് അതിന്റെ ഗണ്യമായി തോൽ കുറഞ്ഞിട്ടുണ്ട് എന്നാൽ പോലും നമുക്ക് നമുക്ക് ലഭ്യമാകുന്ന അതിന്റെ ആ ഒരു തോ പൊതു വളരെ കുറവാണ് പക്ഷെ എന്നാലും കഴിവതും മത്സ്യമാഹാരമാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് ഏറ്റവും നല്ല ഏറ്റവും നല്ല ഉപാധി
ആഹ അതെ അത് ശരിയാ മത്സ്യം പറഞ്ഞാ എന്താ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ചെമ്മീന് അതൊക്കെ നല്ലത്ന്നൊയിയിരിക്കും അല്ലെ
കൂടുതല ചെമ്മീനൊക്കെ പറയുകയാണെങ്കിലും കൂടുതൽ നമ്മള എല്ലാവരും കഴിക്കേണ്ടത് സാധാരണക്കാരുടെ മത്സ്യം എന്നറിയപ്പെടുന്ന ചാള അല്ലെങ്കിൽ മത്തിയാണ് നമ്മള ഈ മത്തിയെ കുുറിച്ച് നമുക്കൊരു ഒരു സാധാരണ നമുക്ക് അതിനെ കുുറിച്ചൊരു ഒരു ഒരു പുച്ഛം പോലെ ഉണ്ടെങ്കിലും മ മത്തിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തിയുടെ ഗുണങ്ങൾ വളരെ വളരെ അത് പഠന ഗവേഷണങ്ങളൾെല്ലാം തെളിയിക്കപ്പെട്ടിട്ടുള്ള മ മന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒമേഗ ഫാക്ട അതിന് ഒമേഗ ഏറ്റവും നല്ല ഹൃദയാരോഗ്യത്തിന് ഏറ്റവും ഗുണകര മായിട്ടുള്ളതാണ് ഒമേഗ അടങ്ങിയതാണ് ഒര ഒരേ ഒരു മത്സ്യമാണ് മത്തി അപ്പൊ ഈ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ആ മത്തി മത്തി പോലുള്ള മത്സ്യം പിന്നെ കഴിക്കേണ്ടത് ഏറ്റവും നല്ലത് ചെറിയ നമ്മൾ കഴിവതും ചെറിയ മത്സ്യങ്ങളാണ് കഴ കൂടുതലും ഉപയോഗിക്കേണ്ടത് അതിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്നത് എനിക്ക് എന്താന്ന അറിയില്ല നത്തോലി എന്നറിയപ്പെടുന്ന നിങ്ങളൊക്കെ നത്തൽന്ന് പറയുായിരിക്കും ഇപ്പൊ ഞങ്ങളുടെ നാടുകളിലൊക്കെ അതിനെ ന നത്തോലി നിങ്ങെന്താന്ന് പറയുന്നത് നത്തൽ എന്താ നിങ്ങള്ൾ പറയുന്നത് ആഹ മനസ്സിലായി ഞാൻ ഉദ്ദേശിക്കുന്നന്ന് പറഞ്ഞാൽ ചെറിയ അതല്ലേ ചെറിയ മത്സ്യ ഉദ്ദേിച്ചം ആ അവിടെൊക്കെ നത്തൂരിന്ന് പറയും നത്തോലി
ആ ആഹ് നത്തോലി ആഹ ചെറിയ മീനുകളല്ലേ ഏറ്റവും നല്ലേ
ഏറ്റവും നല്ല എ പറഞ്ഞാൽ നമ്മള അതിൽ പറയുന്നത് ചെ ചെറിയ മത്സ്യങ്ങളുടെ മുള്ളുകൾ ഉണ്ടല്ലോ ആ മുള്ളുകളും കൂടെ നമ്മളെ ഭക്ഷണം ഭക്ഷണത്തിൽ നമ്മളത് അരച്ച് നമ്മളത് നമ്മൾ അതും കൂടെ ഭക്ഷിക്കുമ്പോഴാണെന്നാ പറയുന്നത് ഏറ്റവും ഗുണ അതേ സമയത്ത് ഒരിക്കലും നമ്മളെ ഈ കഷ്ണം മീനായിട്ടുള്ള മത്സ്യങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരു അത് ഉപയോഗിക്കാം പക്ഷെ അതിന് അതിന്റെ പതിന്മ മടങ്ങ് ഗുണഗണങ്ങളാണ് ചെറിയ മത്സ്യത്തിൽ അടങ്ങിയിരിക്കുന്നത്
ആ ത കഷ്ണമീനില് ഒരു ആണ്ട അതൊന്നും ഇവിടെ തീരെ ഇഷ്ടല്ല
ആ അത് നമക്ക് ഒരു രുചിയും തരുന്നില്ല അതിന്റെ ഒരു ഗുണവും നമുക്ക്തിന് ഭാവി നമുക്ക് തരുന്നില്ല
കിട്ടുന്നില്ല മത്തി ഇഷ്ടാട്ടോ മത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊരിച്ചാലായാലും കരച്ചാലും ഭയങ്കര ടേസ്റ്റ് ആണല്ലോ കപ്പിയും മത്തി ഒക്കെ ഭയങ്കര രസമാണ് കഴിക്കാനായിട്ട്
അതണ കപ്പയെ മത്തി ഏറ്റവും നല്ലൊരു അതെ അതെ അതെ അതെ ആ അപ്പം കോ കോമ്പിനേഷൻന്ന് പറഞ്ഞ പോലെ ഏറ്റവും നല്ലതാണ് കപ്പയും മത്തിയും ആ ഒരു അല്ലെ നമുക്കത് രുചിിവയ വിധങ്ങളിൽ ഏറ്റവും നല്ലൊരിതാണ്
പണ്ടുള്ള ആൾക്കാരൊക്കെ ഇതൊരു ബിരിയാണി പോലെയല്ലായിുന്നോ കണ്ടിന്ന് അത്രയും അത്രയ്ക്കും ടേസ്റ്റ് ആണ് ആ
അതെ അതെ അതെ
ആഹ
പിന്നെ നമ്മള് കഴിവ് നമ്മള് ഈ മഹാരത്തിലെസ്യങ്ങളാണ് ഏറ്റവും നല്ലത് ഈ പറഞ്ഞല് മതി നത്തോലി പിന്നെ അങ്ങനെയുള്ള ചെറിയ സൈസ് മീനുകളാണോ മത്സ്യങ്ങളണോ ഏറ്റവും നല്ലത്
ആഹ അവിടെ അവിടെ എന്താെന്ന ഉച്ചക്ക്
ആ ഇപ്പൊ ഞാ ഞങ്ങ ഈ ചെറിയൊ ഒരു നമ്മളൊരു പനി ജലദോഷത്തിൻ് ഇതള്ളതാണ് ഏറ്റവും നല്ലത് ഈ രസം നമുക്ക് രസം നമ്മളെല്ലാം ചേർത്തിട്ടുള്ള് വെളുത്തുള്ളി കുരുമുളക്െ കായം രസ കുട്ടികളെല്ലാം കോ ചേർന്നിട്ടുള്ള രസം ചെറുപയറ്
ആഹ ആ അതൊക്കെ
വറെ പയറ് പയറുപ്പേരി ഇതൊക്കെയ നമ്മളെ ആ ഒരു സമയത്ത് നമുക്ക് അസുഖങ്ങൾ വരുന്ന സമയത്തുള്ള ചില പ്രത്യേക ഭക്ഷണക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യാറുണ്ടല്ലോ
ആ അതെ അതെ
ആ അങ്ങനെ ആ ഒരു ഇതള്ളത് ആ അതായത് ഇപ്പ ജലദോഷത്തിന്റേതായിട്ട മുള്ളരി ഇതള്ളത്ുക കൊണ്ട് നമ്മളെ കഴിവതും നമ്മുടെ കുടുംബൽ നമ്മളിപ്പോ അങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്
ആഹ എന്നാ ശരി ഞാൻ വിള
ആഹ ശരി ശരി ശരി